കേൾക്കുന്നുണ്ടോ
ആ ഉണ്ട്
പിന്നെ സുഖല്ലേ എന്തൊക്കെ
ആഹ സുഖമായിട്ടിരിക്ക്ന്ന് വിശേഷമായിട്ടൊന്നില്ല നല്ല മഴയും ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവിടെയോ ആ ഇവിടെ നല്ല മഴയായിരുന്ന്
ആണോ ന്ന് നല്ല മഴയാണല്ലേ ഈവിടേംണ്ട് നല്ല മഴ രണ്ട് മൂന്ന് ദിവസായിട്ടൊക്കെ നല്ല വെയിലായിരുന്നു
ആ അതെ ഇവിടെ അങ്ങനെയായിരുന്നു ഇന്നിപ്പോ നല്ല മഴ
ചായയൊക്കെ എന്താ സൂക്ഷല്ല് ണ്ടാക്കിയത്
ഇച്ചിരി വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ലായിരുന്നു അവല് ഇച്ചിരി വെളയിച്ച്
ആണോ ഇന്നെന്തായിരുന്നു ചോർന് കറി വെച്ചേ
ഉച്ചക്ക് മീനും ഉം കോവക്കാ മെഴുക്കരട്ടി ഡെയിലി ഇല്ല ഇവിടെ രണ്ടു ദിവസം കൂടുമ്പോ ഇതിലേ വരും നമ്മുടെ വാതിലിൽ കൂടെയ് ആ പിന്നെ ഇപ്പ മീന് ഭയങ്കര വിലയല്ലേ ആ റോഡ് റോഡ് സൈട
മീന് നല്ല വിലാണ് ഓ കുറച്ച് ദിവസം രണ്ടു ദിവസായിട്ട് മീനിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് മത്തിക്കൊക്കെ നൂറ് രൂപ ആയിട്ടുണ്ടല്ലോ
ആണോ
ആ നല്ല പഞ്ഞിയുള്ള വട്ടികൊക്കെ നൂറ് രൂപായിട്ടുണ്ട്
ആ ആ എന്നാ ഇവിടെ പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ
ആ ആ ക നല്ല വില ആരുന്നു ഇപ്പൊ രണ്ട മൂന്ന്ു ദിവസയിട്ട് പോ അങ്ങനെ വില കുറഞ്ഞിട്ട്
ആ എവിടെയോ ഇപ്പൊ ന്യൂസിനകത്ത് ഞാൻ കണ്ട് ഇങ്ങനെ നെത്തോലിയും ഇതൊക്കെ ഇച്ചിരി വില കുറഞ്ഞ് ഭയങ്കര ചാകരയായിരുന്നെന്നും പറഞ്ഞോണ്ടേ
അതെ അതെ മ്മ് എന്ത നന്നായിട്ട് കുക്ക് ചെയ്യോ നിങ്ങളെ
ഓ ഓ വല്യ കുക്കിങ്ങാറിയല്ല അത്യാവശ്യം യാണി വെക്കും പിന്നെ അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആരെല്ലും ഗസ്റ്റ് ആരെല്ലും വരുമ്പോഴല്ലേ ഉള്ളൂ അങ്ങനെ ബരിയാണി വപ്പൊക്ക് അല്ലെങ്കിൽ നമ്മള് ചോറും ഇല്ല ഇല്ല മന്തിയൊന്നും വെക്കാ അറിയത്തില്ല
ആണോ ബിരിയാണി എങ്ങനെ പൊരിച്ചിട്ടാാണ് ബട്ട ചിക്കൻ
ആ ചിക്കൻ പൊഴിച്ചിട്ട്
പൊരിച്ചിട്ടല്ലേ എന്താ പറയാ നിങ്ങള് യ്യും ഇപ്പൊ യൂട്യൂബ ഉള്ളോണ്ട്പ്പ കുക്ക് ചെയ്യാലോ യൂട്യൂബുള്ളോണ്ട് പലരും രക്ഷപ്പെട്ടു പോകുന്നു ഈ കാര്യത്തില് ആ അതെ അതെ നിങ്ങളെങ്ങനെ തളപ്പിച്ചു വിറ്റിട്ടാണോ ബിരിയാണി ഒക്കെ അതോ
അല്ല അല്ല പറ്റിച്ചെടുക്കുവ
ദയിച്ചോറ് പോലെല്ലേ
ആ ആ നമ്മള് ഊറ്റി എടുത്താ പിന്നെ അ ഇതങ്ങ് നെയ്യൊക്കെ ഒഴിക്കുന്ന കൊണ്ടേ ന അതങ്ങ് പോവത്തില്ല
ആ ടേസ്റ്റ് മാറ്റുണ്ടാവ രണ്ടും രണ്ടിനും
പറ്റിച്ചെടുക്കുമ്പോൾ അതിന്റേതായ ഒരു ആ നെയ്യുടെ ഇതെല്ലാ ഫ്ലേവർ നമുക്ക് ത് കിട്ടൂല ആഹ അല്ലെങ്കിൽ അത് ഊറ്റിയ എടുത്ത കഴിഞ്ഞാൽ പിന്നെ ആ ഒരുരിതങ്ങ് പോകവും
കൃഷിയെ കണ്ടോ വീട്ടല്ലേ
കൃഷിയ ഉണ്ട് ഉ പിന്നെ പറഞ്ഞൊരു പന്നിയുടെ ശല്യവും അങ്ങനെയുള്ള ആഹ ഈ ഏരിയയിലെല്ലാം ഭയങ്കര ഭന്നിയ പന്നി മലയെണ്ണാനും അങ്ങനെയെല്ലാം ഉണ്ട്
കൃഷിയൊക്കെ നശിപ്പിക്കുായിരിക്കും അല്ലേ
ഉം അത് നമുക്ക് ഒന്നും വെക്കാൻ പറ്റത്തില്ല
ആ ആ വീട് ഉ ചുറ്റും മതിലൊക്കെ കെട്ടിയാലും കളൊക്കെ വരുവോ
നമ്മുക്ക്പ്പ ഇങ്ങോട്ട് കൊഴപ്പമില്ല അവിടെ പറമ്പില്ലേ നമുക്ക് കുറച്ച് ഏക്കർ സ്ഥലം ഉണ്ട് ആഹ അപ്പൊ അവിടെ എന്തേലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ഇങ്ങനെ നശിപ്പിക്കും
ആ ആ വീട്ടിലൊക്കെ ചെയ്യല്ലേ
വീട്ടിൽ നമുക്ക് ആ വീട്ടിൽ നമ്മക്ക് അങ്ങനെ ഒത്തിരി മിറ്റവമായിട്ട് കുറവാണ് നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ഇതില്ല നമ്മൾ ഇതും കൂ ട്ടേക്കുന്നത്ണ്ട് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല പിന്നെ നമുക്കുള്ള പറമ്പിൽന്ന് പറഞ്ഞാൽ എന്തെും ചെയ്ത് കഴിഞ്ഞാ ഇതാ ഈ പന്നി
കൃഷികൾക്കൊക്കെ ഇങ്ങടെെ വള്ളക്കെ ഇട്ട കൊടുക്കാറുണ്ടോ
ആ ആ കൃഷിക്ക് വളം ഇട്ട് കൊടുക്കും അല്ല പിന്നെ ഒന്നും കിട്ടത്തില്ലല്ലോ
വാങ്ങിക്കുന്ന വളാണോ അതോ നിങ്ങൾ വീട്ടിലുണ്ടാക്ക
ഇല്ല ഇല്ല വാങ്ങുവ ഓ അങ്ങനത്തെ പരിപാടികൾൊന്നല്ല വീട്ടില ഉണ്ടാക്കലും
ഈ കഞ്ഞിവെള്ളത്തി ഇട്ട വെക്കല്ലോ കഞ്ഞ വെള്ളം വെച്ച് അതില് ഞങ്ങൾ കൃഷിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് കഞ്ഞിവെള്ളം തല ദിവസ നമ്മൾപച്ചകറിടെ പേസ്റ്റ് ഇട്ട എടുത്തിട്ട്
അ ഞാനും അങ്ങനെ തന്നെയാ
ആ ആ ആ
ആ അന്നേരം നല്ലതായിട്ട് അത് ആഹ ഉണ്ട് ആഹ പച്ചമുളകൊക്കെ ആയാലേ അങ്ങനെയൊക്കെ ഒഴിു കൊടുക്കുമ്പോ ഉണ്ടാവും
ആഹ എന്നിട്ട് ആ പേസ്റ്റ് കളഞ്ഞിട്ട് ആ പുളി ച്ചവെള്ളം കുറെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കട്ടില്ല അതൊഴിച്ചു.
ആ ആ പഴത്തിന്റെ തൊലിയും പഴവും അതെല്ലാം നല്ല ഇതാ. ഞാന് ഇവിടെ അങ്ങനെയാ ഒരു ബക്കറ്റിലിങ്ങനെ കൊറ കഞ്ഞിവളം ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കും. എന്നിട്ട് നമ്മുടെ ഈ വേസ്റ്റ് നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് ഒക്കെ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് പിന്നെ അങ്ങന ഇവിടെ എടുക്കുന്നെ ഞാ ഇതൊക്കെ യൂട്യൂബി കണ്ടതാ അല്ല നമ്മുക്ക് അറിയത്തൊന്നൂല്ല.
ഞമ്മക്ക അറിയൂല്ല. യൂട്യൂബിൽന്നെ നല്ലതും യൂട്യൂബ് തന്നെ ആർക്കപ്പ സ്വന്തായിട്ട്
ആ അപ്പൊ അങ്ങനെ നോക്കിയപ്പോള ഇങ്ങനെ ഒത്തിരി കാര്യങ്ങ നമ്മള് കൃഷിയെ കുറിച്ചൊക്കെ ഒത്തിരി നോക്കുമ്പോളെഎനിക്ക് കൃഷിഭയങ്കര ഇഷ്ട ചെടളും ഇങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ ഞാ ആഹ് അത് ഇഷ്ടംപോലുണ്ട്.
ആ വാങ്ങിക്കുന്നാണോ അതോങ്ങ ഇങ്ങനെ നട്ട് നട്ട് വളർത്തുന്നതോ.
വാങ്ങിക്കുകയും ചെയ്യും നമ്മള് പിന്നെ എവിടെലും വീട്ടിലൊക്കെ പോകുമ്പോളേ നമ്മുടെല് ഇല്ലാത്തതാണെങ്കി അവരോട് ചോദി അപ്പൊ അവരുടെ അവരരു കട്ടിങ്ങ് തരും അതുകൊണ്ട് എങ്ങനെങ്കിലും പിടിപ്പിച്ചെടുക്കും ഞാൻ. അതിന് മോളെപ്പോഴും പറയൂ എ അമ്മ എവിടെ പോയാലും കൂടുതൽ എന്തെങ്കിലും ഒരു സാധനം ആ വീട്ടിലെ എടുത്തുകൊണ്ട് വരും.
ചെടി എന്താ വളട്ട് എടുക്കലല്ലോ ചെടിക്ക്.
ചെടിക്ക് വളം ഇട്ട് കൊടുക്കും. എന്തേലും ഇച്ചിരി എന്തേലും അല്ലാ നമ്മള ഒരുമിചോള്ള ഇത് വളം മേടിച്ച് വച്ചിട്ടണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്.
ആ റെഡിമെയ്ഡ്ആ എന്താണ് മണ്ണിൽ നിങ്ങമണ്ണിൽ എന്ത് കുഴിച്ചിട്ടാലും പിടിക്കുവോ?
ഓ അങ്ങനെ പിടിക്കലൊക്കെ കുറവാ.
രിക്കല്ലേ.
ഓ ഇവിടെ അങ്ങനെ ആ ഒരുമാതിരി നമ്മള ഇപ്പ നമ്മള് വീട് വെച്ചിട്ട് അധികം നാളായില്ല. അപ്പൊ നമ്മള് അത്യാവശ്യമുള്ള എല്ലാം പിടിപ്പ പിപ്പിച്ചിട്ടുണ്ട് പ്ലാവ് മാവും റംമ്പുട്ടാനും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കേറി വരുന്ന തേള്ളൂ ഈ വർഷത്തേക്ക് ഒന്നും ആകത്തില്ല. അടുത്ത വർഷൊക്കെ ആകുമ്പോത്തേക്ക എല്ലാം കാ പിടിക്കുയിരിക്കും. ആ കുറച്ചായിട്ടേ ഉള്ളൂ. ഒരു വർഷം ആകുന്നതേ ഉള്ളു.
നലക്കെക്കണ്ടോ വീത്
ആ മേളിലോട്ട്ണ്ട വന്നു. ആഹ് അത് ഞങ്ങക്ക് താല്പര്യം ഇല്ലായിരുന്നു. അപ്പ മോ ക്ക്നിർബന്ധം മേളിലോട്ട് ഇപ്പൊ എല്ലാ വീടുകളിലും മേളിലോട്ടുണ്ടല്ലോ.
ഓള് വല്യ കുട്ടിയാണോ?
ഇല്ല മോള് ആറാം ക്ലാസ്സി
ആ ആ അപ്പൊക്ക് ഇപ്പ തന്നെ സ്വന്ത ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളോ
ആ പക്ഷേ വെറുതെയാ നമ്മളത് വെറുതെ പണിതി കിട്ടുന്നേ ഒള്ളു. അങ്ങോട്ട് കേറത്തേയില്ല. ഞാൻ തന്നെ അവിടെ കേടക്കുന്നെ അങ്ങനെ അങ്ങനൊക്കെ പറഞ് അങ്ങ് തൊടങ്ങിയതാ എ എന്റെ റൂമ് ഇന്ന പെയിന്റ്ടിക്കണം. ഇന്നത് ചെയ്യണം എല്ലാം ചെ ചെയ്തൊക്കെ കൊടുത്തിട്ടൊണ്ട് പഷേ ആ മേളിലോട്ട് ഈ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോകത്തില്ല. അവക്ക് ഭയങ്കര പേടിയാ. അമ്മ അവിടെ ആരും ഇല്ലമ്മ. അവിടെ ലൈറ്റ് ഇല്ലമ്മ. കരണ്ട്ല്ല പറഞ്ഞോണ്ട് അങ്ങോട്ട് കേറി ഞാൻ പൊറകെ പോണം. അവിടെ ഡ്രസും അലമാരി എ മേളില വെച്ച കാരണം അവളവിടെ നി കേടന്നൊളൂലൊന്നുള്ള ഇതിലെ നമ്മള് അന്നേ കൊണ്ടുപോയി മേളി കൊണ്ട് വെച്ചു അതുകൊണ്ടിപ്പ എനിക്ക് ഭയങ്കര പാടാ അവരുടെ എന്തെലും ഡ്രസ്സ് എടുക്കുണെ ഞാൻ മേളിക്കെറി
അത് ശരി ഒരു മോള് മാത്രണള്ളൂ വേറെ മക്ക
ആ ഒരാളെ ഒള്ളു. ഉം ഒരാളെ ഒള്ളു. അവ്ടെ മക്കള് എങ്ങനെയാ.
എനിക്ക് ഒന്ന് മൂന്ന് വയസ് ചെറുത് പിന്നെ ഏഴ് വയസ്സ്.
ആഹ് മൂന്ന് മൂന്ന് വയസ്സുള്ള മോൻ പ്ലേക്ക് സ്കൂളി വല്ലോം പോ ന്ന്ണ്ടൊതൊ
രണ്ടാം ക്ലാസ്സിലാണ് പഠിക്ക്ണത്.
ആഹ് ആ ആഹ്
മോന് മോള് ചെറുതാണ്
ആഹ് ആാ ആഹ് ആ പ്ലേക്ലാസ്സിലൊന്നും പോകുന്നില്ലല്ലോ അതോ
ആര് മോൾ ഇല്ലല്ല പോണില്ല ആക്കിട്ടില്ല ആക്കൻ ആയി മൂന്ന് വയസായി
ആഹ് അവ്ടെ അംഗൻവാടി അംഗൻവാടിയൊക്കെ അടുത്തോണ്ടോ അതോ നമ്മള് പ്ലെ ക്ലാസ്സിൽ അല്ലതെ വിടുവൊ
അതിനാണ് ബുദ്ധിമുട്ട് അടുത്തില്ല ദൂരാണ് അപ്പൊ കൊണ്ട് ടാനൊക്കെ ബുദ്ധിമുട്ട് അതാണ് ഇങ്ങനെ കൊണ്ടോവാതിരിക്കണേ കൊണ്ട്പൊ നല്ലതാണ് നമ്മ സ്കൂളൊക്കെ ചേർത്തും കുട്ടി ഒര് പരിച
ആഹ് അതെ മറ്റുള്ളവരുമായിട്ടൊക്കെയെ മറ്റുള്ള പിള്ളരുവായിട്ട് ഒര് ഇതായെങ്കിലല്ലേ
ആഹ് അപ്പൊ ഫസ്റ്റ് സ്കൂളില് പോകുമ്പോ പിന്നെ പ്രശ്നം ഉണ്ടാവൂല കരച്ചിൽ ഒന്നും ഉണ്ടാവൂല്ല
ആഹ് ഇല്ല അതെ അല്ലെങ്കി പിന്നെ ഭയങ്കര ആ ആഹ് ആഹ് ആ ആ ഇവ്ടെ ഞങ്ങക്ക് അംഗൻവാടിയൊക്കെ തൊട്ട് അടുത്താ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന കാണാം അതുപോലെള്ള രീതിയിലാ ആ അംഗൻവാടി അതുകൊണ്ട് നമുക്ക് ആ എന്തോ ആഹ് അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നം ഇല്ല എന്നാ അഥവാ ഒന്ന് കരഞ്ഞ പോലും നമുക്ക് അറിയാന്നകൊണ്ടേ ആഹ് അങ്ങനെ ചെയ്യാം അതുകൊണ്ട് കൊഴപ്പവില്ല പഷേ ഇപ്പൊ സ്കൂളും ഇച്ചിരി ദൂരവാ
ആഹ് അത് ശരി ഡ്രൈവിംങ്ങ് ഒക്കെ ചെയ്യുവോ
എന്തോ
ഒക്കെ ചെയ്യോ ഡ്രൈവിങ്ങ്
ഇല്ല അതുകൊണ്ട് ഭയങ്കര പാടാ ഞാൻ തന്നേം കൂടി ഒള്ളത് കൊണ്ടെ എന്തേലും സാധനം മേടിക്കാനൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ ഇല്ലല്ല നാട്ടിലില്ല
നിങ്ങൾക്ക് വണ്ടിയൊക്കെ പഠിച്ചുടെ
ആ അതാ ഞാനും ഞാനും പ പറയുവാരുന്നു ഇനി അതില്ലാതെ പറ്റത്തില്ല കാരണം ഇപ്പ അറിയാത്തവര് ആരും ഇല്ല
ഇല്ല അല്ലാരും അ ചെറിയ കുട്ടികൾക്ക് വരെപ്പ വണ്ടിയാണ്
ഞാനും ഇപ്പളും പറയും അല്ലെങ്കി പാടാ നമ്മക്ക് നമ്മള് ഓട്ടോ നോക്കിയിരുന്ന് കിട്ടി പിന്നെ സാധനം മേടിച്ചു കൊണ്ട് ഇങ്ങ് വന്ന് എല്ലാം കൂടി ആകുമ്പോ പാടാ എല്ലാ കാര്യങ്ങളും നമ്മള് തന്നെ ചെയ്യേണ്ടേ വീട്ടിൽ ലാ ആ വേറെ ആരും ഇല്ലാത്തകൊണ്ട്
അങ്ങാടിയിൽക്കൊക്കെ തോന്നേ ഉ ണ്ടോ
ആ പോകും
ഹെ ഒരുപാടുണ്ടോ പോകാൻ
ഇല്ല കൊറച്ചേ ഉള്ളു ഇവിടെ ഓ നമുക്ക് അങ്ങനെ വണ്ടിക്ക് അങ്ങനെ വലിയ പ്രയാസമൊന്നും ഇല്ലാ അതുകൊണ്ടാ സത്യത്തിൽ പഠിക്കാ ക്കാതെ ഇങ്ങനെ ഇരിക്കുന്നേ അല്ലെങ്കിൽ എന്നേ പഠിച്ചു പോയേ ന്നേ നമുക്കിവിടെ കേറി ഒന്ന് നിന്നാ അന്നേരമേ ഓട്ടോ വരും
നമ്മള് ഇഷ്ടത്തിനൊക്കെ പോവുകയും ചെയ്യാം വണ്ടി
ആ അതെ ആഹ അതാ അത് പഠിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാ
അതെ അതെ എന്നാ ഓക്കെ ഞാൻ വിളിക്കാട്ടോ
ആ ശരി എന്നാ ഓക്കെ